അഫ്രാഹ
ഹലോ
ഹലോ
കേക്ക കേക്കുന്നുണ്ടോ
ആഹ കേക്കാം കേക്കാം കേൾക്കാവോ
ആഹ് കുഴപ്പമില്ല
ആ
എന്നിട്ട് സുഖല്ലങ്ങക്ക്
സുഗാ ണ് സുഖാണോ
സുഗാണ്
സുഗാണ് മഴായൊണ്ട് പരമ സുഖം
കാരണം ഇത്ര കാലം ചൂട് ആ ആഹ് ആഹ് ചൂട് സഹച്ച് ക ല്ലോ ഇനിയിപ്പ അത് വേണ്ട ഇനിപ്പ തണ തണുട്ട പുതച്ചു മൂടി കിടക്കാലോ തണുപ്പായാലും പുതപ്പ് വേണം ചൂടായാലും പുതപ്പു വേണ്ട
ആ ഹ പക്ഷെ ഇവിടെന്ന് പററഞ്ഞിട്ടുണ്ടെങ്കി എന്താ പൊതപ്പില്ലാതെ ഒരു രക്ഷയുമ ഇല്ല നല്ല തണുപ്പുള്ള സ്ഥലമാണ്
ആഹ അപ്പൊ പിന്നെടു ചൂട് എന്തപാട് ചൂടൊക്കെണ്ടായിരുന്നാ
ചൂടുണ്ട് ചൂട് ഇടക്ക് ചൂടാണ് ഇടക്ക് എന്നാലും നമ്മള് രാത്രിയാവുമ്പോഴത്തേക്ക പൊതച്ചു കിടന്നില്ലെങ്കിൽ വെളുപ്പാൻ കാലം ആകുമ്പോഴത്തേക്ക് തണുത്ത് വിറച്ചു പോകും അമ്മാതിരി
ഇവി ടെ രാത്രി വോൾട്ടേജണ്ടെങ്കിൽ ഫാൻ കറങ്ങുന്നുണ്ടോന്ന് ഡൗട്ട് എയ്കാരം സംശയം എയ്കാരം പിന്നെ കാണാാം നല്ല തണ അ ഇെ തണുപ്പ ഇങ്ങനെ കേറി വരും അപ്പഴാണല്ലേ ഈ കറന്റ് ന്റെ ഒരു പവർ കൂടുന്ന സമയം അപ്പൊ ഉറങ്ങാ നല്ല ഇഷ്ടമാണ് പ്പൊത്തിനും നേരം വെൾക്കും ചെയ്യും ഉച്ചക്ക് ഒറങ്ങാറുണ്ടോ
ഉച്ചക്ക് ഒറങ്ങാ ല്ല ഒറങ്ങാനുള്ള റ്റൈം കിട്ടാറില്ല
ഏ ഒരു ഇന്നലെ ന ഒറ ഒറങ്ങാത്ത കാര്ണം കൊണ്ട് ക്ക്‌ രാ കി തലവേദന കാര്ണം ഞാന് എന്നും ഒറങ്ങി ശീലള്ള ആള ആയോണ്ടേ എ ഒരു മണിക്കൂറെങ്കി മിനിമം ഒരു മണിക്കൂറെ ഒ ഒന്നൊറങ്ങിയാ മത് ഒറങ്ങാഴ്ച് രാത്രി ആയ്പ്പൊ തലന വേദൻച്ച ആ ഒരു തലക്ക് ഭയങ്കര ഭാരം ഒരു കൊറച്ചേരൊ ഒറങ്ങി ശേ ളാ പിന്നൊരു പത്തര പയ്നൊന്ന് മണിക്കാണ് പിന്ന ഒർങ്ങ്യത് അപ്പൊ ഇതാ പറഞ്ഞെര ഓൽത് അതെ വെ ള്ള ആള് നല്ല പക്ഷെ ഒറങ്ങിയില്ലെങ്കില് എവിട്ന്നാണാവൊ തലവേദന ഇല്ലാത്ത തലവേദന എവ്ട്ന്നാണാവൊ വെര
ഉം എനിക്ക് പിന്നെ ആ ഒരു പ്രശ്നൊവില്ല ഞാ കെടന്ന ഒറങ്ങാറില്ല ഒറങ്ങാ ഉള്ള ടൈം കിട്ടാറില്ല
അപ്പൊ രാത്രിയൊ കൊഴ്പ്പില്ല ആഹ് അപ്പൊ കുട്ടി ഒർങ്ങുമ്പോ ങ്ങളും കു
ഞാന് ഒറങ്ങ്ഏല അന്നേരം ഞാന് ഫോണില് നോക്കിയങ്ങ്ഇരിക്കും
ആഹ് ചെല അമ്മമാര് കുട്ട്യള് ഒർങ്ങുമ്പോ കെടന്ന് ഒറങ്ങും ചെലര് കുട്ട്യള് ഒർങ്ങുമ്പൊ ഓല ഡ്രസ്സ്‌ ആ വീട് തൊടക്കാ അടിച്ചു വാരാ അങ്ങനൊക്കെ ചെയ്യും ചെലോര് ഈ ഫോണ് മ്മ ക്കളിയെന്നെ എ വീട്ടില് ആരെൽ ണ്ടെങ്കി അമ്മക്ക് സുഖാണ് അപ്പൊ രാത്രിപ്പോ ഒക്കെ ന്താ പാട് കുട്ടിയെ ചെറിയ കുട്ട്യയ് കൊണ്ട്
രാത്രിയില് പാടുണ്ട് എടക്കൊക്കെ എണീറ്റ് ഇരിക്കാറുണ്ട്
അപ്പളും ഉറക്കാൻ പറ്റ്ണ്ടാവ് ല ല്ലേ അതെല്ലാര പ്രശ്ന അങ്ങൻ തെന്നേണ്
അതെ ആഹ് ആഹ് ഉ ഉച്ചക്കത്തേക്കുള്ള ഫുഡ്ഡൊക്കെ റെഡി ആയോ
ഓ ഒക്കെ റെഡി ആയി റെഡി ആയിട്ട് വിടെ വന്നിപ്പോ കെടക്കാണ് കുൾച്ച്ട്ടൊന്നു ഇല്ല ഞാന് ഡ്രസ്സ് ള്ള മീന്റെ തൊക്കായ്റ്റൊക്കെ കുളിക്കാൻ ഭയങ്കര മടിയ അപ്പോര് കൊർച്ചയ്യട്ടെ പന്ത്രണ്ട് മണി ആവട്ടെ ചാര്ചേ ര് അരമണിക്കൂർ റസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാ ഉച്ചക്കക്ക് ചോറായി മീൻകറിന്ന് രണ്ട ഐറ്റം മീൻണ്ടായിരുന്നു കരിമീൻ നുണ്ട് കോരെണ്ട് അപ്പൊ കോരോണ്ട് കറി വെച്ച് കരി മീൻ പൊര്ചാ വേണ്ടിട്ട് മസാൽ തേച്ച് വെച്ച് പിന്നെ മറ്റേ ബീഫ് ർട്ടി ഇല്ലേ അത് അയിന്റെ ഉപ്പേരി ഉണ്ട് ടാ ഇവ്ടെന്നു ഉപ്പേരി വേണം
ഇവിടെ ഞാന് ബീട്രൂട്ട് ഉപ്പേരി വെക്കാനായിട്ട് ചെത്തിക്കൊണ്ടിരിക്കവാ സേയിംമ്പിച്ച്
ഇങ്ങക്ക് തേങ്ങ ഇടോ
ആഹ് തേങ്ങയിടും
ഞാന് എട
ട്ടിയാണോ ഇഷ്ടം തോരനാണോ
ഞങ്ങൾക്ക്‌ ഞങ്ങുളു ട്ടന്ന് പറയാ സത്യം പറഞ്ഞാ ഞങ്ങക്ക് മൈക്ക് പേറ്റും തോരനും എന്താണ് എന്ന് അറിയില്ല, ഡെയിലി ഒറ്റ സാധനം വെക്കും ഒന്ന് തൂമ്പിക്കുക അല്ലെങ്കിൽ കടുവ വറക്ക.
ഏത തോരൻന്ന്പററഞ്ഞിട്ടുണ്ടെങ്കിൽഇവിടെ നമ്മുടെ ഇവക്കെ വെക്കുന്നങ്ങനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യും
ആഹ
പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മളീഈ എണ്ണ ചൂടാക്കി കുറച്ച് കട കിട്ടിട്ട് അതിലേക്ക് ഈ അരിഞ്ഞ വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് സവാളയും കൂടെെ അതിനന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക്. കുറച്ച് തേങ്ങായും മഞ്ഞൾ പൊടിയും ചെറുജീരകം വെളുത്തുള്ളി ഇത്ര ഇട്ട്. നന്നായിട്ട ഒതുക്കി എടുക്കും തേങ്ങ ഒരു പാട് അങ്ങ്
ആഹ ഞാൻ ഒതുക്കാ മറന്നക്കണ്.
ആ ഒതുക്കി എടുത്തതിനന് ശേഷം ആ അടച്ചവെച്ചേക്കുന്ന ബീറ്റ്റൂട്ട്നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും കഴിയുമ്പോഴത്തേക്കന് അതിന്റെറകത്തോട്ട് ഈ അരപ്പും കൂടിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി അടിപൊളി തോരനാണ്.
അപ്പൊ ഉപേരിക്ക് എന്താ പറയാ മെഴുക്ക്പരട്ടിന്നോ?
ആ ഓ
അതല്ല ഉപ്പേരിക്കാണോ മെഴു ഞങ്ങ പ്പ ഇവിടെ ഇപ്പൊ ഈ നിങ്ങള് പറഞ്ഞ സാധനം ഇണ്ടല്ലോ. അതന്നെ ഞക്ക് ഉപ്പേയിലും തോരനും വഴുപറ്റൊക്കെ.
ആഹ നമുക്ക് മെഴക്കുരുട്ടിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എണ്ണക്കട്ട് ഇങ്ങനെ വഴറ്റി വഴറ്റി എടുക്കുന്ന തേങ്ങായൊന്നും അതിൽ ഇടുകല.
ഈ പൊരിക്കുന്നസംഭവംനമ്മള്കിഴങ് വഴുതനങ് അങ്ങനത്തെ പൊരിക്ക്ണെ നാണോ മെഴുക് പുരട്ടി പറയാ.
അതെ അതെ അതെ
ആഹ അത് പിന്നെ ഉണ്ടാക്കൂല അവിടെ അധികം താരന് പോലെ ഉപ്പേരി ഉണ്ടാക്കിയ ചെയ്യാം.
ആഹ ആഹ
ഒറ്റ പേരിരണ്ടു നേരത്തിന. രാത്രിയൊക്കെ വേറെ വക്കുന്നില്ല അവിടെ എന്തൊക്കെയന്ന്?
ഇവിടെ ഇവിടെ ഇന്ന് മെഴുക്കുരട്ടിയും ബീഫ് കറിയുംഉണ്ട്. പിന്നെ മോര്
കാശിയതയ്ക്കലെ?
ആഹ മോര് കാച്ചിയത്.
അല്ല കുമ്പ്ളങ്ങന്ന് ഇടലല്ലോ ഒരു മോര് മാത്രം ഇങ്ങനെ.
മോര് മാത്രം തന്നെ മോര് മാത്രം ഇങ്ങനെ തേങ്ങൊക്കെ അരച്ചുണ്ടാക്കുന്ന.
ആഹ. ആ് ആ മനസിലായി ഇവിടെ മോരും താങ്ങിം. കുമ്പളങ്ങകൂടി കൂട്ടിണ്ടാക്കുമ്പോൾ കുമ്ളങ്ങക്കറി. ന്നപറയാം.
ആഹ
കറിയന്നും പറയാ കുമ്പളങ്ങ കറിയൊന്നും പറയും. ആദ്യ നമ്മള കുമ്പളങ്ങയും മുളകും. ഇനിപ്പോ ശ് ചേന അല്ലെങ്കിൽ മറ്റേ ഇതിലെ
ഉം
ഏ ഓമക്കായൊക്കെ പച്ചവായൊക്കെ അതൊക്കെ ഉണ്ടെങ്കി അതൊക്കെെ- നാട്ടി കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടക്കാണ്ട് മൂന്ന് വയസ്സൽടുപ്പിക്കും. അയ്ക്ക് തേങ്ങിം പുളി പാറില്ല തേങ്ങ വലിയ ചീരകം ഒരു വെളുത്തുള്ളി രണ്ട മൂന്നും ചെറി
ഉ ആഹ
അഹും കൂടി പാർന്ന് കാണ്ട് ഇങ്ങനെ ണ്ടാക്കുംമ്പോ. പിന്നെഅയ്ക്ക് നമ്മള് കടുവർക്ക. അപ്പൊ അല്ലടെ ഇഷ്ടം അയിതിനാണ് ഇവിടെ കൂത്താകർ എന്നാണ് പറയാ.
ആ നല്ല ചൂട് ചോറും മീൻ വറുത്തതും ഈ ഒരു കറിയും കൂടെ ഉണ്ടെങ്കി എൻ ന്ത് ചോറ് വേണെങ്കിലും തിന്നാം അതെ അതെ അതെ അതെ ചുമ്മാ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കാൻ തോന്നും
കുമ്പളങ്ങകറിണ്ടെങ്കിലെ ഇക്ക് പപ്പടം വേണം അത് മ നിർബന്ധാണ്
ആ ന്ന ല്ലതാ ആഹ് അതെ അതെ മഞ്ഞ ക കളറിലിരി
മഞ്ഞ കറി മഞ്ഞ പപ്പടം ഉം മഞ്ഞ കേബേജ് അത് വേറെ രസമാണ് പിന്നെ മെത്തള് പൊരിച്ചത് എ് അയിന് ന്താ അന്ത്സാനം
ആാം
അല്ലതെന്താ സാധനം ഹലോ ഹലോ
അതിങ്ങനെ ഈ സ്റ്റാറ് പോലെയും ലെറ്ററ് പോലെയൊക്കെ ഇരിക്കും
ആഹ് എങ്ങത്ത അപ്പടം
സ്റ്റാറ് പോലെയും ലെറ്ററ് പോലെ ഇരിക്കുന്ന പപ്പടം അറിയുകേല്ലേ
സാധാ നോർമല് കപ്പടം അങ്ങനത്തെന്ന ഇയിൻ്റെ മ്മള് സ്റ്റാർട് കട്ട് ചെയുന്നേ ആണോ
അല്ലല്ല ഈ അത് കളർ കളറായി ട്ടിരിക്കും ഓരോരോ കളറില് കിട്ടും
ആ ഏ
ആഹ്
അത് ചോർ കൂട്ടാൻ പറ്റോ
ആഹ് ഇവിടെ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തു വിടാനും ഒക്കെ നമ്മള് എടുക്കാറുണ്ട്
മറ്റേ അ ഈ കൊഴല് പോലത്തെ സംഭവാണോ ങ്ങള് മഞ്ഞ കൊഴല് കഴിക്കൂലേ
അല്ല അല്ല അതല്ല വേറെ ഞാ സ് അതെങ്ങനെയാ പറയുന്നെ
ആ സാരില്ല പലിടത്തും പലതാണല്ലോ
അതെ അതെ അതെ ഇല്ലില്ലില്ലില്ല ചോറിന്റെ കൂടെയൊക്കെ കഴിക്കുന്നെ സാധാരണ
അ എ് അങ്ങനത്തെ കൊഴല് പോലത്തണ്ടല്ലോ സ്റ്റാറും റൗണ്ട് ഒക്കെ വച്ചിള്ളത് അത് നമ്മള് സാധാരണ മ്മള് ചായക്ക് കൂട്ടലണ്ട് വൈ വൈകുന്നേരത്തുള്ള ചായ കടിക്കൊക്കെ ഉണ്ണില്ണ്ട്
ആ ഹ ഹ ആ അല്ല അതല്ല ഇത് വേറെയാ
അൻ്റെ പേര് കൊഴല്ന്നാണ് പറയ വേറെന്തോ പേര്ണ്ട്
ഇവിടെ കൊഴലന്ന് പറയുന്ന അടുപ്പിൽ ഊതാൻ എടുക്കുന്ന സാധനവാ
അള്ളോ ആഹ് ഇവിടീം അങ്ങാത്തിനെ ഞാനും പി ന്നെ ഇൻ്റെ തള്ളേല് ഇക്ക് എന്താണോ അറിയണ്ട പേര്
ആഹ് അതങ്ങ് പറയൂല്ലേ
ഇന്ന് പേരിന്നൊന്നുല്ല അപ്പൊ നമ്മളീ കുന്താണിണ്ടല്ലോ ആ സരിക്ക് കുണ്ടാണി പറഞ്ഞ വേറെ എന്തോ സാധനത്തിനാണ് പക്ഷെ ഞാൻ ന് അമ്മളിങ്ങനെ അമ്മിക്കല്ല് കുത്തണ സാനംണ്ടല്ലോ അയിന്നെ ണി കുന്താണിന്ന് പറയാ ഒക്കെ തിരിച്ചു കണ്ടാണ് പറയാ ഞാന് ഇവിടള്ളോർക്കൊക്കെ മനസ്സിലായിക്കണ് ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലൊന്നും ആർക്കും മനസ്സിലായിരുന്നില്ല പിന്നെ ഓരോ ഓരോ സ്ഥലത്തും ഓരോ വ്യത്യസ്ത പേരാണല്ലോ
ഓരോ
പ്പൊരു രാത്രിക്കൊക്കെ രണ്ടു നേരം വെക്കണം ച്ച് കഴിഞ്ഞ
ഉച്ചക്ക് വെക്കണ ചോറ് രാത്രിക്ക് പ്പ രണ്ടു നേരാവും ഇല്ലില്ലി ഇല്ല രാവിലെ അങ്ങ് ചേർത്ത് വെക്കുവാ ചെയ്യുന്നേ ഇല്ല രാവിലെ ചോറ് വെക്കും രാവിലെ ചോറ് വെക്കുമ്പം ഉച്ചക്കത്തേക്കിനും വൈകട്ടത്തേക്കിനും ഇടും രാത് രാത്രിയാകുമ്പോ ജസ്റ്റ്‌ ഒന്ന് ചൂട് ഇല്ല ചോറ് കഴിക്കില്ല രാവിലെ ഒരു പതിനൊന്ന് മണി ആവുമ്പോത്തേക്കന് നമ്മള് ചോറ് ഉണ്ടാക്കും
ആ അങ്ങനെ എന്താ കശേലത്ത് കഞ്ഞി കുടിക്കുവല്ലേ പത്തു മണിക്കൊക്കെ ഇവിടൊ നല്ല ഇപ്പൊ രാവി രാവിലെ എട്ട് മണിക്ക് അടുപ്പ് കത്തിച്ചാല് ഒമ്പത് മണിയ ആവും വള്ളം തിളക്കാൻ തന്നെ
സ്
മഴെയത്തു പ്രത്യേകിച്ച് അടുപ്പൊന്നും കത്തൂല ഭയങ്കര ടൈം എടുക്കും അപ്പൊ ചോറ് പൂച്ചി വരുമ്പോ ഒരു പത്തു മണിയ ആവും രണ്ടുനേരം ചിലപ്പോ രാത്രി ആവുമ്പോ ചോറ് ഒന്ന് കേടിക്കും അപ്പൊ വേറൊന്ന് വെക്കും ചിലപ്പോ ഇെ ആ നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെക്കുമ്പക്കളൊക്കെ ചോറ് ഇങ്ങനെ കേടരുല്ലോ ഇന്നായിട്ട് കേണണ്ടി വരും അപ്പൊ രാത്രി ചിലപ്പം വെക്കും
അതെ
അതെ എന്നാ ശരി
ഉ എന്താണ് വിശേഷ ആ ഓ